ഹലോ ആഹ് കേക്ണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ
ആഹ്
വർക്കെന്തേലും ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്തിരുന്നോ
ആഹ് ഞാന് ഹോസ്പിറ്റലിലായിരുന്നു പിന്നെപ്പം പോവുന്നില്ല കുറേ നാളുകൊണ്ടേ പോകുന്നില്ല
എന്തായിരുന്നു എന്തായിട്ടായിരുന്നു
നേഴ്സായിരുന്നു
ആ ആഹ് പാതയാണല്ലേ മോൾക്കും കൊടു
അതെ അതെ അതെ അയാൾക്ക് ഇഷ്ടമാന്ന് ചോയിച്ച അയാക്ക് ഇഷ്ടം ഉണ്ടായിട്ടാ വി ട്ടത് വേണങ്കിൽ എടുത്താ മതിയന്ന് പറഞ്ഞ്
നമ്മടെ പാതയാണല്ലോ മോളും തുടർന്നിട്ടുള്ളത് അതൊരു സന്തോഷം വേറെ ആണല്ലോ
ആഹ് അതെ അതെ അയാ ക്ക് പിന്നെ എം എസ് സി നേഴ്സി കൂടെ പഠിക്കാനാ അല്ലാ പഠിപ്പിക്കാൻ പോവാൻ അങ്ങനെ ഒരു ന്താ
ആഹ് നല്ലതാ ഇന്നത്തെ കാലത്ത് പഠിപ്പ് കൂടീന്ന് വെച്ചിട്ട് കൊഴപ്പൊന്നും ഉണ്ടാവില്ല
ആഹ് അതെ അതന്നെ
എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് തെളിഞ്ഞു വരും
ആഹ്
അപ്പൊ എന്തേ നിർത്തി
ഓഹ് ഹസ്ബന്റിന് അത്ര ഇഷ്ടമല്ല പോവുന്നത് ഞാവിടെ ഒരു ഹോ സ്പിറ്റലി പോയ്‌കൊണ്ടൊരുന്നെയാ കുറെേ നാള് പിന്നെ എന്നോട് പറഞ്ഞു പിന്നെ മക്കളൊക്കെ ആയപ്പൊ ഇളയ കൊച്ചിനൊക്കെ നോക്കായിരുന്നു കൊറച്ച് കുഞ്ഞായിരുന്നപ്പോഴൊക്കെ
ഓഹ് ഓഹ്
അയാക്ക് ഫിക്സ് ഒക്കെ വരുവായിരുന്നു അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു പോണ്ടാന്ന്
ലൊക്കെ നല്ല സ്കോപ്പുള്ളതാണല്ലോ
ആഹ് അതാന്ന് അതാന്ന് ആഹ് പുള്ളിക്കതൊന്നും ഇഷ്ടല്ല ഇപ്പ നമ്മള് കോഴിയൊക്കെ വള ടെയുംഇവിടെയും കിടക്കുക.
ഉം ഹും വി അതാണ് ഇപ്പ നാ നാട്ടില് ന്നാഎന്താ പറയുക നാട്ടിപുറത്ത് എല്ലാം പഠിച്ചു തുടങ്ങിനൊക്കെ വീട്ടില് ഇരുന്നപ്പം കോഴി വളർത്തലും ചെക്കനെഉപദ്രവിച്ചും
അത് ഞാൻ പോണംന്ന് പറയുന്നെ പറയാൻ പറയാ അന്നേരം ഒരു ഷെഡ് ഒക്കെ ഒരു ഷെഡ് ഒരു വലിയൊരു ഷെഡ് തന്നത്താനെഉണ്ടാക്കി ഒരു നൂറ് കോഴിയേ മേടിച്ചു ഇട്ട് തന്നതിനകത്ത്.
അയ്യോ!
പറഞ്ഞിട്ടുണ്ടായിരുന്നോ കോഴീനെ വേണംന്ന്?
ഞാൻ പറഞ്ഞ് എനിക്ക് ജോലിക്ക് പോയാൽ മതി എന്ന അ പറഞ്ഞു ജോലിക്ക് പോണ്ട ആ കോഴിയെ നോക്കിയാൽ മതിന്ന്.
അയ്യയ്യോ അതിന്ന് എന്തെങ്കിലും വരവ് കിട്ടുന്നുണ്ടോ?
മുട്ട ഉണ്ട്.
ആ ഉണ്ടേല്ലേ?
ഉം ഹും ആ ഉണ്ടുണ്ട്.
ആ ഇതെന്റെ ഹസ്ബന്റിന്റെ പോലെയാ എന്റെ ഹസ്ബന്റ്. പശൂനെ വളർത്തണന്ന് പറഞ്ഞിട്ടാ നോക്കണെ.
ആ പുള്ളി, പുള്ളി അതാ ഇന്ന് കഴിയുമ്പോൾ എന്നോട് പറയ അവർക്കെല്ലാംറിയാം കൃഷിയായാലും ഇങ്ങനെ വളർന്ന യെല്ലാം നല്ല ഒരുരിതാ. അന്നെന്നോട് പറഞ്ഞ ആ പശ അപ്പം കുറച്ച് വയലൊക്കെ മേടിച്ചിടാം. നമുക്ക് അവിടെ പോത്തിനെയൊക്കെ വേടിച്ചിട്ട്. പശുവിനെയൊക്കെ മേടിക്കാം അങ്ങനൊക്കെ അങ്ങ് നോക്കാംന്ന് കുറച്ചൂടെ കഴിയട്ടെ മോടെ പഠിത്തം ഒക്കെ കഴിഞ്ഞിട്ട്.
ആ എന്നോട് ഇവിടെ പറയും പശുവിനെ വാങ്ങിച്ചാലോന്ന്. അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങ നോക്കുവോ എന്നാ വാങ്ങിച്ചോ ഞാൻ നോക്കൂലാട്ടോന്ന്പറയും.
അതാ നമ്മക്കൊന്നും പറ്റത്തില്ല പശുനെ നോക്കാൻ നമ്മക്ക് അങ്ങനെ ചെയ്തൊരു ശീലമില്ല.
ആ അതാണ് എനിക്കത് അറപ്പാണ് സത്യത്തില്.
എന്താ.
നമുക്ക് നമ്മടെ വീട്ടില് എന്റെ ഇപ്പഎന്റെ വീട്ടിലും ഇല്ല അങ്ങനത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരെ വീട്ടിലും ഇല്ലാട്ട അത് പറയും എന്നിട്ട് എന്റെ തലേക്ക് ഇടും അതാണ് കാര്യം.
ആ, ആ
അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കുവോ എന്നാ വാങ്ങിച്ചോ.
അത് തന്നെ.
ഇപ്പോ പൂച്ചനെ വാങ്ങിക്കാം എന്ന് പറഞ്ഞു ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കുവോ കുളിപ്പി ക്കുവോ ഏ അതിന്റെ രോമം വന്ന കഴിഞ്ഞ അടിച്ചു കോരുവോ? എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ. ആ എനിക്ക് ഇഷ്ടല്ല കാരണം ഒന്നാമത് ഇതൊക്കെയാണ് അവരെ നമ്മ നമ്മള് നന്നായി ശ്രദ്ധിക്കണം.
ആ അതാണ്. ഒന്നാത് ഈ കൊച്ചിനാണെങ്കി അലർജി ഈ പിള്ളേർക്ക് അലർജിയുണ്ട് അത് ഇങ്ങനെയുള്ള. നെയൊക്കെ നമ്മളെ വീട്ടിൽ വളർത്തിയാൽ തന്നെ ശരിയാവത്തില്ല. അതിന് എന്നും തുമ്മലും അലർജി ജിയുവാ, എന്നാല് അതിന് അന്നേരം പറയാ വേടിക്ക് വേടിക്ക് പറഞ്ഞ് ബഹളാ ഇവിടെ.
ആഹ്.
നിങ്ങക്ക് നോക്കാവോറഞ്ഞ അത് വയ്യ.
അത് നമ്മളാണ് പിന്നെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വര.
ആ അതാ അതോണ്ട അതൊന്ന്.
ഇപ്പോ ഭയങ്കര പേർഷ്യൻ പൂ പൂച്ചയുണ്ടല്ലോ?
ആഹ്, ആഹ്.
അത് വാങ്ങിക്കാന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ചോദിച്ചു നോക്കുവോ പിന്നെന്ന് വെച്ച്കഴിഞ്ഞാൽ ഞങ്ങടെ നാട്ടില് ലല്ല ഉള്ളത്. അതിനെയും കൊണ്ട് നടക്കണ്ടി വരും നാട് വരെ അപ്പം. ആ അ അല്ല നമുക്ക് അത് ഇവിടെ ഇട്ടിട്ട് പൂവാനും ബുദ്ധിമുട്ടാവും.
ആഹ് അത് തന്നെ അതപ്പ എന്താ പാടാ.
ആഹ് അത് പറഞ്ഞ ഇവർക്ക് മനസ്സിലാവൂല ഇവർക്ക് അങ്ങോട്ട് തന്ന് കഴിഞ്ഞാ കാര്യം കഴിഞ്ഞൂല്ലോ.
ആഹ്.
ഞാനിവിടെ ഫിഷിനെ വളർത്തിയിരുന്നു. ഞാൻ ഹൈദരാബാദ് ഉള്ളപ്പോ അത് ന് വെച്ചഴിഞ്ഞാൽ ഒരാഴ് ഒരാഴ്ച നമ്മളവിടെ പോയി നിക്കുമ്പോ നമുക്ക് സമാധാന കേടാ അയ്യോ അതിന് ഫുഡ് കൊടുക്കണ്ടേ. അതിന് ഫുഡ് കൊടുക്കണ്ടേ.
ആ, ആ, ആ.
അതാണ് ന്ന്ട്ട് വരുമ്പത്തിനഅത് ചത്തുംപോയി.
അയ്യോ.
ആ നമ്മ നമ്മൾങ്ങനെ വളർത്തിവരും അതൊക്കേണ് ഇതിന്റെ ബുദ്ധിമുട്ടയ്. അതാണെങ്കി ആൾക്ക് നാട്ട്ല് എടക്കേടക്ക് പോണം.
ആഹ് ആഹ്.
ഓരോ മാസത്തി പോയിക്ക അത്ര്യം സന്തോഷള്ള ആളാണ് ആള്.
ആഹ് ഈ ഹസ്ബന്റിന്റെ ജോലിയുടെ ഇത് എവടന്നാ ഇങ്ങനെ പോ നിക്കുന്നേ?
ആഹ് ഹസ്ബൻഡ് ഇവടെയാ ജോലി പോണ്ടിച്ചേരീലാണ് ഇപ്പ ഇപ്പൊ ആൾക്ക് സൈറ്റ് വർക്കാ.
ആഹ് ആഹ് ആഹ് ആഹ്.
അപ്പൊ സൈറ്റിന്റെ വർക്ക് കഴിയ്ണെനൻസര്ച്ച് സ്ഥലങ്ങള് മാറി മാറിപ്പോ
പ്പോവും ആഹ് ആഹ് ആഹ്.
അയ്നൻസര്ച്ച് ഞാനീ സാനങ്ങള് പെർക്കി പിന്നാലപോണം ഉം അതെല്ലാരും പറയും നീ കല്യാണംകഴിഞോട് കൂടി ഇന്ത്യ മൊത്തം കറങ്ങാന്ന് തീര്മാൻച്ചിരിക്യാ.
ഉ
അപ്പഞാംപറയും ഇന്ത്യ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോർ
അവടത്രിം കെട്ടിപ്പർക്കല്ണ്ടാവില്ലേയ്രിക്കുംന്ന് വിചാരിക്കാന്ന്റയും.
എന്താലുംനല്ലഎല്ലേ ഇങ്ങനെപാടെ കൊർ സ്ഥലങ്ങൾളക്ക പോവാല്ലോ.
പക്ഷേ ഇതൊക്ക പാക്കീതെട്ക്കണെങ്കി ഞാൻതന്നെ ഒറ്റക്ക് പാക്കിയ്യണം. സഹായത്തിന് ഒര് മനുഷ്യന്ണ്ടാവില്ല്യ അഹാ ഈ പാത്രങ്ങളും ഒക്കെ കെട്ടിപ്പറക്കാന്ന് പർഞ്ഞാ നല്ലേഎളു
ആഹ് അല്ലാതെ ശെരി
കല്യാണം കഴിഞ്ഞിട്ടായിട്ടോള്ളൂ മൂന്നോ വീ മൂന്ന് സ്ഥലങ്ങള് മാറിപ്പോ
പോയി ആഹ്. ന്നാല് വർഷവായോ കൊറെ ആയോ? ഉം.
മൂന്ന് സ്ഥലങ്ങളിപോയി അഞ്ച് വീട് മാറി.
ഓഹ് അത്രയായി.
ആഹ്, അപ്പൊ ഞാംപറയും പറയുനോര്ക്ക് നല്ലഎളു അപ്പ നിനക്ക് ആ സ്ഥലം കാണാംപറ്റി നിനക്ക് ഈ സ്ഥലംകാണാം പറ്റി ട്രി സ്ഥലക്ക ആസ്വദിക്കാം പറ്റീലേ വേഗൊന്നും വേഗ വേഗംപ്പോ ട്രിപ്പ്പോണ പോലെപ്പ ഓടി വരാണ്ട് എന്ന് ഞാൻപറയും അനുഭവിച്ചവർക്കേ മൻസ്സിലാവ്ള്ളൂ
ആ
എന്ന് വച്ചയ്ഞ്ഞാ ഒരു സാ നമ്മള് ന്ന്ന്നോണ്ടിരിക്ക്ണ സൽത്ത്ന്ന് പെട്ടെന്നാവും നമ്മള്മാറ്.
ആഹ്.
ആഹ് അതൊക്കെ ഇട്ത്ത് കെട്ടിപ്പറ്ക്കി നാട്ട്ലെത്തി നാട്ടീന്ന് അട്ത്തസ്ഥലത്തും അയ്യോ ഭയങ്കരകഷ്ടാ അത്.
പിന്നെന്ന് വച്ച്കയ്ഞ്ഞാ നമ്മളൊരു സ്ഥലത്ത്ങ്ങട് എടവഴുകി വരുമ്പത്തിനും പോരും.
പോവാ ആഹ് അതാ പോവാ ഇത്രജാ
നമ്മളൊന്ന് സംസാരിച്ച് കമ്പനിയായി വരുമ്പത്തിനും അവട്ത്തതൊക്ക പഠിച്ച് വരുമ്പത്തിനും നമ്മപോരും അതാണ് കൊഴ ഇപ്പ ഇവിടെ എട്ട് മാസോള്ളൂ
പിന്ന പുതിയ സ്ഥല ആകുമ്പോൾ പി നമുക്ക് പിന്നെ അതുമായിട്ടഡ്ജസ്റ്റ് ചെയത് തരുമ്പോം
ആഹ് അതാണ് കൊഴപ്പം
എന്താ പ്രശ്ന
ഇപ്പൊ ഞാൻ ഹൈദരാബാദ് എന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ഓക്കെ ആയി തുടങ്ങി രണ്ട് വർഷംണ്ടായിരുന്നു അവിടെ ഓക്കെ തുടങ്ങി അവിടെ തന്നെ കണ്നേ പോവാൻ തൊടങ്ങി പൊറത്തൊക്കെ അങ്ങനായി തുടങ്ങിയപ്പോതിനും പോന്ന്
പോര്ന്ന്
ഉം അതാണ് കൊഴപ്പള്ളത് പിന്നെ അവിടെ സ്ഥലങ്ങളൊക്കെ ക എല്ലാം അടിച്ചുപൊളിച്ച് കാണാൻ പറ്റി
കാണാൻ പറ്റിയ ആഹാ അതൊക്കെ ഒരു ഭാഗ്യാ
അതൊരു ഭഗ്യാണ് കാരണം നമ്മുടെ കേരളത്തിലുള്ള സ്ഥലങ്ങൾ തന്നെ എപ്പോഴും മിക്കതും കണ്ട തീർന്നിട്ട് ട്ടില്ല ഞാൻ ഹസ്ബൻറിനോട് പറയണതാ
പോവല്ലാത നമ്മള് പുറത്തൊന്നും അങ്ങനെ പോകറേ ഇല്ല നമ്മ ഞാൻ ചെല്ലുമ്പോ അങ്ങ് ചെല
എന്ന് വെച്ചാൽ പഠിപ്പും ജോലിയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോവായിരുന്നു എവിടെയും പോവാറില്ലായിരുന്നു അ പിന്നെ കല്യാണം കഴിഞ്ഞോ അപ്പൊ പിന്നെ അത അവിടെ ന്ന് ഇങ്ങട് ട്ടു പോന്നു ഞാൻ ഹസ്ബൻഡ്നോട് പറയോയ് സ്വന്തം നാട്ടില് വഒരു സ്ഥലെന്നെ കൊണ്ടോയി ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല ഒറ്റയ്ക്ക്
ഡ്രില്ല
അതെന്നാ നടക്കാന്നോയിക്കും
ആഹ് ഉം അതൊക്കെ ഒരു ഭാഗ്യാ പൊറത്തൊക്കെ പോയി ഇങ്ങനെ ക്ക എന്തോലും കാണാല്ലോ അവടെ
അത് ശെരിയാണ് അതന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരൻറ്സിനെ നമുക്ക് ഇടയ്ക്കൊന്നു ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റുന്നുണ്ട്
പറ്റത്തില്ല ആ ആഹ്
പറ്റും ആ കാരണം അപ്പൊ അവർക്കും ആ സ്ഥലം കാണാൻ പറ്റും വയസ്സായവരാണെങ്കിലും
ആഹ് ആഹ് ആഹ്
ഇവിടെ നിക്കാം സ്ഥലം കാണാം അങ്ങനെ അവരും എൻ്റെ കൂടെ എടക്ക് വരും രണ്ടാളെ പേരൻറ്സും
ആഹ് ആഹ് ആഹ് ആഹ്
അതുകൊണ്ട് അവർക്കും സ്ഥലങ്ങള് കേരളത്തിൽ മാത്രം കണ്ടിരുന്ന അവരും കാണാൻ പറ്റും ആ പറഞ്ഞ് ഗൾഫിൽ പോണം ന്നുള്ള ചിന്ത നിങ്ങൾക്കാർക്കും വേണ്ട എന്റെ കെട്ടിയവന് അത് ഇഷ്ടമല്ല ന്ന് പറിം ആഹ് ഫുൾ അപ്പൊ അനിയന് ഉണ്ട് അപ്പ ഞാൻ പർഞ്ഞു ഇവനെനമക്ക് ഗൾഫിൽ പറഞ്ഞയച്ചിട്ട് ഇവനെ കൊണ്ട് നമ്മൾ
ൻ്റെ കൂടെ അല്ലോഹ് ആഹ്
ഹസ്ബൻഡ് ആണെങ്കിലും നല്ലോണങ്ങനെ കറങ്ങി നടക്കാൻ ഇഷ് ഷ്ടള്ള ആളാ ആ ഇങ്ങനെ ഓരോ ട്രിപ്പ് പോവാൻ ഇഷ്ട്ടള്ള ആളാ
ആഹ് ആഹ് ആഹ് ആ
അത് പക്ഷെ ബസ് ഒക്കെ പിടിച്ച് പോണതാ ഇഷ്ടം നമുക്കാണെങ്കിൽ അത് വയ്യാണ്ടാവ യും അന്ന് വച്ച കഴിഞ്ഞാൽ ആള് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് അങ്ങനെ പൂവാ എളുപ്പാണല്ലോ
എം
മോനെ അത് ഇവടെ നടക്കൂലാന്ന് പറയും. അവർക്ക് എല്ലാം സിമ്പിളാ എല്ല കാര്യോ സിമ്പിള. അപ്പൊ നാട്ടി പോവാന്ന് പറഞ്ഞാലും നല്ല സിമ്പിളാ. നമ്മള് അതൊരുക്കി കെട്ടി വരുമ്പോതിനു ആണ് ടൈം ആവ.
ആഹ് അങ്ങനെ നാട്ടി പോയിട്ട് പിന്നെ എന്ന് തിരിച്ച് വരും. പിന്നെ
ഏ ഞങ്ങള് നാ ശെ ഞായറാഴ്ച അവിടെ എത്തും.
ആഹ് ആഹ്. ഞാറാഴ്ച്ച. ആഹ്. ആ
അവിടെ ഒരു ഫംഗഷനുണ്ട്. ഇത് ഈ പിന്നെ പെരുന്നാളു ആണ്.
ആ എല്ല
എല്ലാം കൂടിട്ട് ഒന്ന് തീർത്ത് വരാന്ന് വിചാരിച്ചിട്ടാണ്.
ആഹ്. ആഹ്. ആഹ്. ആഹ്
എന്ന്ച്ചാ ഞങ്ങക്ക് ദൂരേന്നും അത്രേ തോന്നൂല്ല. ഞങ്ങള് ഹൈദരാബാദു ഇള്ളപ്പൊ ഇരുപത്ത്നാല് മണിക്കൂറാ യിരുന്നു നാട്ടിലെത്താൻ. ട്രെയിൻല് ഇവിടേന്ന് വച്ച് കഴിഞ്ഞാ നമുക്കൊ ഒമ്പത് മണിക്കൂറോണ്ട് നാട്ടിലെത്തും. അതു കൊണ്ട് കൊഴപ്പല്ല. ആള് ബൈക്ക്മ്മ പൂവാന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇപ്പ വെയില് ഇവിടെ വെയില്. അവിടെ മഴ. രണ്ട് ക്ലൈമറ്റും നല്ല സുഖള്ളത
അതെന്നെ. അതുകൊണ്ട്അല്ലാതെ പോന്നെയാ നല്ലെ
ക്കുമ്മലാണ് അവിട്ന്ന് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് കയ്യൊക്കെ കാണണം. കറുത്ത് ഒരു വിധായിട്ട ഇരിക്ക്ണത്. ഞാൻ പറഞ്ഞ് ഇതെങ്ങനെ ഞാൻ വെ ളുപ്പിച്ച് ഇടുത്തെരും ന്ന് ചോയ്ച്ച്. ഹസ്ബൻഡറ് ഇനി എപ്പഴാ വര. ഇനിയിപ്പോ അടുത്തെ എങ്ങനും ലീവ് ഇണ്ടോ?
ഇനി കഴിഞ്ഞ ഓണത്തിന് ഒണ്ടായിരുന്നു ഇനിയിപ്പോ ഓണൊന്നൊ മോള് വരുന്നെ അനുസരിച്ച് വരാന്നും പറഞ്ഞിരിക്കുവ.
ആഹ്.
ഇനിപ്പ ആഹ്. ഇല്ല. ഫസ്റ്റ് ഇയർ ആയതേ ഒള്ളു. ഉം ഇന്നാല് ഇനി ഡിസംബറോ മെയോ അങ്ങണോ ആയിരിക്കും അടുത്തെ
ഗൾഫി പോയിട്ടുണ്ടോ?
ഓഹ് ഇല്ല. പോയിട്ടില്ല. പോണോന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്ക്യുവായിരുന്ന്. പിന്നെ ഓരോരോ. ആഹ്. ശെരി ശെരി ആഹ്.